ഹലോ ആ ആ ഹലോ
കേക്ണ്ല്ലേ ആ ആ ആ
എന്താ വർത്താനം
നല്ല തന്നെ
എന്താ ചായ കുടിച്ചോ
ചായ കുട്ച്ച്ട്ടില്ല കുടിക്കാൻ നിക്ണോള്ളൂ
ആ ആ എന്താ
ഇവടെ ഞങ്ങ ആ ഞാന് ആ ഡിഗ്രി പഠിക്കാ
ആഹ് ഇപ്പൊ വന്നതാ കഴിഞ്ഞ്
ആഹ് ആഹ്
ആഹ് ശ
ഇങ്ങളെന്താ ചായ കുടിച്ചോ?
ആഹ് ഞാനും മക്കളൊക്കെ സ്കൂള്ട്ട് വന്നപ്പോ കുടിച്ച് ഇങ്ങനെ ഇരിക്ക അപ്പങ്ങനെ ഫോണ് എടുത്ത അ
എന്താ എന്തേലും ഉണ്ടാക്കീനോ?
ആഹ് ഞാന് എന്താപ്പ കട്ടിപ്പത്തിരി ഇണ്ടാക്കി തേങ്ങക്കെ ഇട്ടാണ്ട് മക്കള് ഓൽക്ക് വരുമ്പോ എന്തെങ്കിലൊക്കെ വേണം ചൂടൊടുക്കെ ഞാൻ ബേക്കറി ഒന്നും അങ്ങനെ കൊടുക്കേല്ല അത് വാട്ടുമ്പോ- തേങ്ങായി - ട്ടാണ്ട്
ആ പ- പത്തിരി പൊടിയുണ്ടോ
പത്തിരിപ്പൊടി വറുത്തത് മറ്റേ പൊടിച്ച പൊടി ഉണ്ടല്ലോ പച്ചരിന്റെ
ആഹ് ആഹ്
അപ്പൊ തേങ്ങ വെള്ളത്തിട്ട് വാട്ടുമ്പോ ഉപ്പിട്ടാണ്ട്- ഉം തേങ്ങടും അപ്പൊ ഇങ്ങനെ കൊറച്ച് കട്ടിൽ ഇങ്ങനെ ചൂ ഇങ്ങനെ പരത്തിയാണ് ആഹ് ആ അപ്പൊ ഓൽക്ക് നല്ല ഇഷ്ടാ സ്കൂള് വിട്ട് വരുമ്പോ വെശന്നല്ലെ വരിക അപ്പാ ചൂടോടെ ക്ക അങ്ങനെ തിന്നും എപ്പളും വാണം എന്താ ഉണ്ടാക്കി വക്കും വരുമ്പോ അ
യിട്ട് വാണല്ലേ?
ആഹ് പിന്നെ ബേക്കറി ഒന്നും അങ്ങനെ അധികം കൊടുക്കേല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ ഇങ്ങനെ ചെലപ്പോര് മടി ആണ്. ചെല ദിവസം ചെലപ്പ ബിസ്‌കറ്റ് എന്താ കഴിച്ച്? ആഹ് അന്നെ എന്നും ഉണ്ടാക്കാൻ നടക്കൂല നമ്മള് അടുപ്പത്ത് ഇങ്ങനെ നിക്കണം പിന്നെ മനക്കെട്ട് ചെല ദിവസോരു മൂഡ് കണ്ടാ എന്താ ചായ കുടിച്ചോ
ഇല്ല കുടിച്ചിട്ടില്ല
ഏഹ് എന്താ വീട്ടില് ആരൊക്കെ ഉള്ളേ എല്ലാരും ഇല്ലേ ആഹ് ഇന്ന് മഴ കൊറവുണ്ട് എന്നാലും ഇങ്ങനെ ഒരു മൂടലാണെ വെയില് കൊറവാ. മഴിം ഇല്ല വെയിലും ഇല്ല അങ്ങനെയാണ്. ആഹ് ഒരു പാറ്റല്ണ്ട് വൈകു
ആഹ് ആഹ് ഉം ഈ മഴത്തൊട്ക്കെ പോയാൽ രസ് താണല്ലോ
ആഹ് ഉം ഇല്ലല്ല അയ്ന് മക്കള് സ്കൂളുണ്ടായാൽ പിന്നെ ഒന്നും നടക്കൂലല്ലോ
ആ ആ
സ്‌കൂൾ ഇല്ലാത്തന്ന് ആഹ് ഇല്ലാത്ത സമയത്തൊക്കെ നീതിന്റെ ടൈമിൽ പ പോയിനി ഫാമിലി ട്രിപ്പ് ആയിട്ട് അങ്ങനൊക്കെ
ഏഹ് ഇങ്ങനെ ദൂരത്ത്ക്ക് അങ്ങനെ പോകലിണ്ടോ
അങ്ങനൊന്നും പോവേല്ല
ഏഹ്
കൊറവാ പോക്കൊക്കെ
ഉം ഉം
എട്
ക്കമ്മള് എപ്പ്ള് വീണാല് ഒര് ഇതാണല്ലോ അപ്പൊ എടക്കൊക്കെ എങ്ങനെ എങ്ങട്ടെങ്കിലും പോയാലൊക്കെ
പോയാല് രസണ് അങ്ങനെ നമ്മക്കും ഞമ്മക്കെ ഒഴിവൊള്ളൂ മക്കൾക്കും ഓൽക്കൊന്നും ഒഴിവില്ല പേരെ നിക്ക്ണ ഓൽക്ക് അമ്മക്കേയു ക്കളും കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ബൻഡും ഓൽക്കൊക്കെ ജോലി തരക്കാണ് പ്രിയായിട്ട് ണ്ടാകുമ്പോ പോകും വെക്കേഷൻല് എങ്ങനെക്കെ
ആ അങ്ങനെ ക്കെ പോവല്ലേ ന്ന്
ആ പിന്നെ വേറെന്താ എങ്ങനെ കോളേജൊക്കെ ഉസാറല്ലേ ഹലോ ഹലോ അല്ല എന്തേ കട്ടായി പോയോ
ആഇപ്പൊ കൊറച്ച് സമയം കേട്ടില്ല ഞാൻ കട്ടായി പോയോ ജാർച്ചി
ആ ഇല്ല റേഞ്ച് ഒന്ന് ചെറുതായിട്ട് പോയതാ
ആ ആയി ശരി
ആ നിനക്ക് എന്താ ടെ കൃഷിയുണ്ടോ വീട്ടില്
കൃഷി അങ്ങനെയൊന്നും ല്ല പച്ചക്കറിയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെങ്ങനെ ആ അങ്ങനെ മുരിങ്ങ കർമ്മൂ സ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒന്നുംല്ല ചക്കാ മാങ്ങൊക്കെ ഇണ്ടായിന അതൊക്കെപ്പം ഏകദേശ ചായി ഹ ഹ
ആ അത് നിങ്ങൾ അതിനായിട്ട് നിൽക്കല്ണ്ടാവൂലാലേ
ആ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കും മുറ്റത്തൊക്കെങ്ങനെ മുളക് ങ്ങനെ വൈദന അങ്ങനെക്കെ
ആ ആ ചെലോൽക്ക് ഭയങ്കര താല്പര്യ രം ഹ
ആആആ അതന്നെ
അങ്ങനെ ഇഷ്ടത്തോടെ ഉണ്ടാക്കുമ്പോ പിന്നെ വേണ്ട- ഡൗൺ ചെയ്യൂ
ആ നമ്മുക്ക് ഇങ്ങെനെ ഇണ്ടാക്കാന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ ചെറുതായിട്ട് മക്കളൊക്കെ സ്കൂൾ പോകുമ്പോ അങ്ങനെ ചെറിയ പണിയൊക്കെടുക്കും അങ്ങനെ ചെടി അങ്ങനെയൊക്കെ കൊറച്ചൊക്കെ ഉണ്ട്. ചെടികളും മുറ്റത്തൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെണ്ട്. അധികൊന്നുംല്ലെങ്കിൽ! ഉ ഇഷ്ടാണ് കാണാനും ഇഷ്ടാണ്! ആഹ! ആഹ!.. അല്ല ഉമ്മമാരൊക്കെ ആകുമ്പോ പോലും ഇങ്ങനെ നല്ലോണം ഉണ്ടാക്കല്ലോ. ഓരോ പച്ചക്കറ ആയിട്ടും
ഉം ഒക്കെ ഇണ്ടാക്കണ നല്ലതാണല്ലേ! നമ്മള ആവശ്യത്തി- ക്കിക്കഴിഞ്ഞു നമ്മള് പുറത്തുന്ന്പ്പൊ എത്രയച്ചിട്ടാ
ആഹ ആ ഇവിടെ ആഹ! അത് തന്നെ എന്നെ ചീരാപ്പറങ്കി മുളക്കെ ക്ക ഒരുപാടുണ്ട്. കൊറെണ്ട് ഇവിടെക്കെ അ ചമ്മന്തിക്കെ ഉണ്ടാക്ക ആ അത് പിന്നെങ്ങനെ ഓര ണ്ടാവും നല്ലോണം െടു
ആഹ ആ മതി അങ്ങനെ വള ഇട്ട് കൊടുക്കണ്ട
ആവശ്യൊന്നുമില്ല ആ ചീത അങ്ങനൊക്കെണ്ട് മുരിങ്കയില പപ്പായ അതൊക്കെ ഉണ്ടായാല നമുക്ക് കറിക്കെ നോക്കാനെ എടു- ങ്ങനെ ഒന്നുംല്ലാത്ത എന്നും ഇപ്പ മീനന്നും കിട്ടണമെന്നില്ല.
ഇല്ല ഇല്ല ഉം എന്നും കോയി മീ- ആയാലും
ഉം! ആഹ അതന്നെ.
ഉ അത്ര നല്ലത വല്ലാണ് ചക്ക അവിടെ ഞങ്ങള അവിടെല്ലേ അ അവിടുന്ന് ഇവിടന്നൊക്ക ആയിട്ട് കിട്ടലുണ്ട് ആ... കൂട്ടാനും പൊരിച്ചലും അങ്ങനെ- ബാക്കി കൂട്ടും
ആഹ പൊരിച്ചാല് ആഹ കൂട്ടാനണ- മക്കളൊന്നും വ ല്ലാതെ കൂട്ടൂല. പൊരി ഉണ്ടാക്കിയാ ഇഷ്ടാ ചക്ക പൊരി. ആ വർത്ത് ചെലെ ദിവസം അങ്ങനെ ആഹ് അതന്നെ കൂട്ടാന ന്നെ മ ക്കളൊന്നും ന്ന്ല്ല പിന്നെ ഞാനൊക്കെ കൊറെക്കെ തിന്നു. ആഹ് പണ്ടൊക്കെ ഇപ്പ അങ്ങനെയിന്യല്ലോ ഉമ്മാരൊക്കെ ഇപ്പ അതൊക്കെ ആഹ് കുട്ടിയക്കൊക്കെ ചിക്കന് അ മട്ടനൊക്കെ മതി അല്പ്പം ബ്രോസ്റ്റും ക്കെ വാങ്ങാൻ എളപ്പ വണ്ട ആ ഹ് അതന്നെ അതൊക്കെ തിന്നു ന്നുമ്പളാണ് അതിന്റെ നമ്മളെ ശ ഹെൽത്തി ഇണ്ടാവള്ളൂ ശരീരത്തിനൊരു ആരോഗ്യം
തന്നെ നമ്മള് കൊറെേയൊക്കെ ആരോഗ്യം നോക്കണല്ലോ അല്ലാതങ്ങനെ വെറുതെ വലിച്ചു വാരി തിന്ന് ട്ടും കാര്യല്ല നമ്മളെ ശരീരത്തിന് കുട് ച്ച്ണ്ടോ ല്ലേ നോക്കണം
അതന്നെ ഞാന് മക്കളോണ്ട് പറിം ഞൻ നൊക്കെ ചെറുപ്പത്തിന് എല്ലാം തിന്നലന് പറ്റാത്തൊന്നുംല്ല പ തിന്ന തിന്നാതമ്മ ചിത് തറി അപ്പൊ നമ്മളെല്ലാം തിന്നും
ആഹ് അല്ലാതെ തിന്നാതെക്കാനും പറ്റൂല അതന്നെ ഉണ്ടാവുള്ളാണ് വേറെ വാശി പിടിച്ചിട്ട് കാര്യല്ല
കാര്യല്ല അപ്പൊ അവോണ്ട് അസുഖങ്ങളൊന്നുംല്ലേനാണും
ഇപ്പ ഞാൻ വാശി പിടിച്ച അതാണ്ട് കൊ ക്കണല്ലോ അല്ലെ ങ്കി ഓല് ങ്ങട്ട് താ
അല്ലെങ്കി അല്ലെങ്കി ക്ക് വാണ്ട പോവണ്ടാറി ഓൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടായെന്നു പറയും. ഉം.. അങ്ങനെയാണ് മക്കളെ ഉം
ഫോണുമ ഫോണും ഉണ്ടായതൊണ്ടേ
ആ.... അതു തന്നെ ഇപ്പൊ ഞാന് ഇങ്ങനെയ്തുമേൽ ഇരിക്ക് ഓക്ക് വല്ലാത കിട്ടൂല എന്നിട്ട് ഓര് ചീത്ത പറയുമ്പോ മക്കക്ക് ഓയ അപ്പൊ ഉങ്ങത് തന്ന ഇ കണ്ടങ്ങറി ഹാ ഹാ ഹാ ഹ ഒക്കുക്ക് ഫോൺ ഇങ്ങനെ സ്കൂളിലാഞ്ഞാൽ പ്രശ്നം. സ്കൂളണ്ടാകൻ പിന്നെ ടൈമില്ല
വന്നാ അപ്പോ തന്നെ അങ്ങനെ കിടുക്കുവോ
വന്നാങ്ങാ ചോദിക്കും ഞാനാങ്ങനെ കാണാതെവാക്കും ലോക്ക് ഇട്ടാണ്ട് കണ്ടാ ചോദിക്കും എടുക്കും ആ പിന്നെ ഓള് സ്കൂള് ഇല്ലാഞ്ഞല്ലാ വലിയ ബുദ്ധിമുട്ട് വൈകുന്നേരം ആയി കിട്ടണല്ലോ അവർക്ക്
ഉം അന്നാലും കളിച്ചാൻ പോലന്നും ഇപ്പോ അങ്ങനെ ഉണ്ടാവിലല്ലേ
എവിടെ? ആ മോന്നുണ്ട മോന് കൊറച്ച് കുറച്ചുച്ചൊക്കെ പോ പിന്നെ എങ്ങനെ നീന്താനും മറ്റൊരു അങ്ങനെ പോകില്ല മറ്റേ മൂന്ന് പെൺകുട്ടികളാണ് ഒരു മോനുമാണല്ലേ ഓന് പിന്നെ കൊറ ഫുട്ബോള് അങ്ങനെയൊക്കെ പോകും കുറെയൊക്കെ പുറത്തക്ക്. എന്നാലും നാലു വേണ വീട്ട്ക്ക് അവുത്ത്ക്കണ്ട് കേറിയ ഫോൺ വാണം അങ്ങനെയാണ് ഇപ്പത്തെ കാലം നമ്മള് കൊറെയൊക്കെ ഇങ്ങനെ കണ്ട്രോള് ചെയ്ത് പോവും ആ ആ വാശി പിടിച്ചിട്ടും കാര്യല്ല. അപ്പൊ പിന്നെ ഓൽക്കുങ്ങന്നെ കൂത്ത വർക്കും എല്ലാം ഇതില വ ആഅപ്പൊ പിന്നെ കൊടുക്കും വേണം ഹോം വർക്ക് ആയാലോ മദ്ര സ്കൂളിലൊക്കെ വർക്ക് വാട്സപ്പിൽ വിണ്ടേണ്ട്. ആ അതന്നെ അപ്പം നമ്മള് എന്ത് ചെ ആ നമ്മള് എടുത്തിരിക്കണ അല്ല ഞാൻ അപ്പോത്ത് വേറെ ഒന്ന് നോക് ഞൻ എൻ്റെ ക്ലാസ് ഇപ്പംഗ്രൂപ്പ് നോക്കാനാറിയാം ഏ നമ്മള് അഥവാ എന്തേ പണിക്ക് പോയാ ഒരു പന്തേ കാണോ ഉം ഉം
ഇപ്പക്ക അങ്ങനെ തന്നെയാണ്.
ആ മക്കള് അങ്ങനെയാണല്ലോ.
ഉം എന്നാ നായി കോട്ടെ എന്ന.